ഹലോ
ആഹ്
കേക്കില്ലേ
ആഹ് കേക്കണ്ട് പറഞ്ഞോ
ഇപ്പ രാവിലെന്നെ കെടക്ക?
കെടന്നേനിടി കാലിന് വല്യ റെഡിയില്ല
സുഖല്ലേ
കാലിന് സുഖല്ല മിഞ്ഞാന്ന് ഡോക്ടറട്ത്ത് പോയിവന്നാ ഞായറാഴ്ച
ഏതാലും ഓരോന്നന്ന് കിട്ടിയല്ല ഒര്ത് എട്ങ്ങേറല്ലേ എന്തെങ്കിലും ഒന്ന് വന്ന് കിട്ട് ട്ടിയാ പിന്നെ കുറച്ച് താമസം പിടിച്ചു മാറണമെങ്കിൽ എത്ര ആയി ഇപ്പല്ലേ എത്രയി?
എത്രായി ചോയിച്ചാ മൂന്ന് കൊല്ലായി മൂന്ന് കൊല്ല ആക് ആക്‌സിഡന്റ് പറ്റിയിട്ട് മൂന്ന് കൊല്ലായി ഇപ്പൊ കമ്പി എടുക്കാന് ഒരു ഓപ്പറേഷൻ, ആഹ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഓപ്പറേഷൻ പിന്നെ ഇപ്പ രണ്ടര കൊല്ല ആഹ് രണ്ടര രണ്ടമുക്കല് കൊല്ലായില്ലേ ഇപ്പൊ വീണ്ടും കമ്പി എടുക്കാൻ ഒരു ഓപ്പറേഷൻ
ഇത്ര മാത്രം ഇത്രമാത്രം പറ്റാഞാൻ എന്താ കാട്ടീന അന്ന്, വേറെ വണ്ടി ഇതാവ അങ്ങനെന്നും അല്ലല്ലോ ഇപ്പത്
അല്ലേ അത് ബ്രേക്ക് കിട്ടാതായി പോയി
ഉം ഉം ഉം ഞാനിതാ അന്ന് ഡ്രൈവിങ് പഠിക്കണ എന്ന് വിചാരിക്കണ്ട അറിയോ? അത് നടക്കില്ല ഇങ്ങനത്തെരു ആക്സിഡന്റ് തും ഇങ്ങട് കേക്കുമ്പോ
അത് അതിലൊന്ന് തളരരു അതിലൊന്നും തളരരുത് ഒരാക് പറ്റി വിചാരിച് പിന്നെ എല്ലാരും ഒരെമാരിയാകോ
അപ്പ പറഞ്ഞിട്ട് കാര്യല്ല അത് വേക്കില ഒരു വണ്ടി കാണുമ്പോത്തിന് ഞാ ആദ്യം അട് തളരും പിന്നെത്യേ രിച്ചൊന്നും ഇല്ല. ഇപ്പളേ വണ്ടീന്റെ വേക്കിൽ ഏതെങ്കിലും ഒരു വണ്ടി വന്നാ പേടിയാണ് ഏതായാലും പഠിക്കണം എന്നൊക്കെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനില്ലേ ഇതൊക്കെ പോയി ക്ലാസ് അറ്റൻഡ് ചെയ്താണ് പൈസ കൊടുത്ത് പിന്നെ ലേണിറെടെസ്റ്റോ എന്തോന്ന് പോയി അതും അറ്റൻഡ് ചെയ്ത് അലും പാ സ്സായി പിന്നെയാണ് ഞാൻ മറ്റേന് പോവാതെന്ന് ഞ അത് കഴിഞ്ഞി അതൊക്കെ കൊല്ലങ്ങളോളായി
ഇപ്പൊ റോഡില ആണ്ട് ഇറങ്ങിയൊക്കിയ അധിക സ്ത്രീകളെ സ്ത്രീകളെ കയ്യിലാണ് വണ്ടി ഏഹ് അയ്യൊ ഒരാക്ക് പറ്റി അയി ന്റെ വിധി ഇൻക്ക് പറ്റിയെ ഇന്റെ വിധി ഏഹ് അത് മാതിരി എല്ലാരും പേടിച്ച് പൊറകോട്ട് നിക്കര്ത്
ഇൻക്ക്പ്പം ഇനി നിർബന്ധുവാണ് സാഹചര്യം വെച്ചെനിക്ക് നിർബന്ധാണ് മോളിപ്പോ മദ്രസ് പോവ്ണ്ട് രാവിലെ ആക്കി കൊടുക്കാൻ ആരുല്ലാ ഇപ്പം ഇന്ന് എന്തൊരു മഴയാറിയോ രാവിലെ ഏഴ്‌ മണി ഏഴെരെന്റെ ഉള്ളില് അവിടെ എത്തിച്ചാന് ഞാൻ കൊണ്ട് പോയി കൊടയും ചൂടി എത്രങ്ങാനും പോവാണ്ട് മദ്രസക്ക് അറിയോ കൊണ്ടു പോയി തിരിച്ചെത്തുമ്പോത്തിന് ചായേം കടിയും ഇണ്ടാക്കാൻ നേരം കയിഞ്ഞ് എന്താ ചെയ്യാ ഒരു പിടി ത്തൂലാ ഏതാലും ഇനി ഇപ്പ ഞാന് അന്വേഷിച്ചീനി ഫസ്റ്റൊട്ട് ഇനി ഞാൻ കൊടുക്കണോല്ലോ പൈസ അടക്കും വേണം ലേണിങ് ഇനിയു എഴുതണോ ഏഹ് അതൊക്കെ ഞമ്മള് ആയിരം ആയിരത്തഞ്ഞൂറ് രണ്ടായിരൊക്കെ കൊട് ത്തത് ഒരു ആറു മാസോ ഒരു കൊല്ലത്തിനുള്ളില് അത് ചെയ്യണോല്ലോ
അതെട്
ഇനി രണ്ടാമത് എടുക്കണം ഞാൻ ഒരു കൊല്ലും രണ്ട് കൊല്ലൊക്കെ കയിഞ്ഞ്
ആഹ് ആഹ്
ഇനി രണ്ട് മൂന്ന് ലേണിങ്ങ് എടുത്ത്
അതല്ലേ നല്ലേ ഇപ്പ പിന്നെ പേടിച്ച് പൊറകോട്ട് നിക്ക്ന്നേ നൽ
നമ്മളിപ്പോ പറഞ്ഞിട്ട് കാര്യല്ലാ പോണം സാഹചര്യം ഒന്നാട് ഒത്ത് ശരിയാവണ്ടേ
ഒരു വിധി അത്രയാ
സാഹചര്യങ്ങളൊക്കെ ആട് ഒത്ത് ഇതുവരേ ആട് ശരിയായില്ലേനി അപ്പ ഇഞ്ഞിപ്പാണെങ്കി ഇങ്ങനെ പോണം
അതെ
ഉം സർജറി ഇനി കുട്ട്യോള് ഒരാള് പോയീല്ലാന്ന്
ഇൻക്കിപ്പം പീന്നെ ഇത് വല്ലാത്തൊരു കിട്ടലാ കിട്ടിപ്പോയേ ആഹ് ഇപ്പൊ ചെറിയൊരു
ഇവിടെപ്പെന്റെ കുടുംബത്തിലൊക്കെ ഒരാളത് കയിഞ്ഞ് ഒര് ആഹ് അഞ്ചെട്ട് മാസം റെസ്റ്റ് എടുത്തപ്പോത്തേന് ഒക്കെ ശരിയായില്ലേ
ഉം അത് എനിക്ക് പറ്റിയ നല്ല പറ്റല് പറ്റീനത് ഏഹ് കാലിന്റെ എല്ലൊക്കെ പൊട്ടി പൊടി പൊടി ആയി പോയി അതാണിത്രേ നീണ്ട് ആഹ് ഇനിയും ഏഹ് എമ്പത് ശത എമ്പത്തഞ്ച് ശതമാനം റെഡി ആയിട്ട് പതിനഞ്ച് ശതമാനം ഇനി റെഡി ആവാണ്ട് ഏതാലും ആഹ് കമ്പി അവിടെ നിർത്താൻ പറ്റൂല്ലല്ലോ ഒരു പരിധി ഇണ്ടല്ലോ
ഉം ഉം ഉം
കമ്പി എടുത്ത് ഇനിയിപ്പ ഡോക്ടർ പറഞ്ഞ് പിന്നാ ശ്രദ്ധിക്കണം പിന്നെ അങ്ങനെ സ്റ്റെപ്പൊന്നും കേറാൻ പറ്റൂലാ പതുക്കെയൊക്കെ നടന്ന് ഒക്കെ റെഡിയായി വെരണം
ഉം നടക്കാൻ പറ്റൂലാന്നൊന്നും പറഞ്ഞില്ലല്ലേ എന്ത് കൊറച്ചൊക്കെ ഒന്ന്
കൊറേശെയൊക്കെ നടക്കാനേ പറ്റിയെ തെരക്കൂട്ടി നടന്നിട്ട് ഏഹ് ജോലിയൊന്നും ചെയ്യണ്ടാ പിന്നെ ഇപ്പം സഹായി ക്കാൻ എളേച്ചിണ്ട് ഇവിടെ അതുകൊണ്ട് അങ്ങനെ പോണ്ട്
ഉം ഉം ഉം പിന്നെ എന്തിനും ഒര് റെസ്റ്റ് പർ ഞ്ഞാലൊരു എക്സസൈസ് കൊടുക്കണന്നാണല്ലോ
അത് പർഞ്ഞ്ട്ട് കാര്യഇല്ലേ ചെറിയൊരു ഇൻഫെക്ഷൻ വന്നു പോയേ അതാ ഇപ്പ പെട്ട്
ആണോ അപ്പഞ് അത്‌ പറ്റു ല്ല
ഇഞ് പറ്റൂ ല്ല
ഇവടി അങ്ങൻതന്നേയ്നി മഴയല്ലേ മഴ ഇണ്ടോ
നല്ല മഴണ്ട് എന്താ മഴ രാവിലെയൊക്കെ പെയ്ത് കൂട്ടിയ മഴ അഹ് നല്ലം പെഴ്ത് മക്കള് സ്കൂൾള് പോണം മദ്രസ്സ് പോണ ആ സമയ ത്തിലെന്നെ ആയി പോയി
ഉം ഉം ഉം ഇല്ല
താണ് ബുദ്ധിമുട്ട്
ആഹ് രാവിലെ ഏഴരക്കൊക്കെ ഇന്ന് പെയ്ത മഴക്ക് കണക്കില്ല
അതെന്നെ എളച്ചിന്റെ കുട്ടി ഇപ്പൊ ചെറ്താണ് സ്കൂൾള് പോവാന് ഉം അല്ല മദ്രസ്സ് പോവാ ന്ച്ച്ട്ട് ഓന് മടിണ്ട് ഇവട്ന്ന് ആണ്ട് പോവാന് വണ്ടിന്റെ എടേക്കൂടെ ഒക്കെ പോവണ്ടെ മഴെത്ത് കൊടിം ചൂടി ഇപ്പോള് പറയ്ണ്ട് ഓള് കൊടെ വാങ്ങീനിം ഇഞ് കോട്ട് വാങ്ങണം പറയ്ണ്ട്
ഞാനും സെയ്‌മ് ഇന്ന് അവ്ടെ എത്തി മദ്രാസിലെത്തി മൊത്തം ഡ്രസ്സും നനഞ്ഞിട്ട് തണ്ത്ത് വെർങ്ങെൽച്ച് നിക്ക്ണ്ട് അപ്പൊ ഉസ്താദ് പർഞ്ഞ് കൊട ചൂടീട്ട് കാര്യല്ല കൊടിം അയ്‌ന്റെ കൂടെ കോട്ടും ഇട്ട് കൊട്ക്കണംട്ടോ ചെറിയ കുട്ട്യേളല്ലേ
ആഹ്
ഒക്കെ ഡ്രസ്സൊക്കെ നനഞ്ഞ് ഇങ്ങനെ ഇര്ക്ക്ണണ്ട് ഭയങ്കര വെഷ്മം ഇഞ്ഞെതായാലും ഒരു കോട്ട് കൂടി വാങ്ങേണ്ടി വരും
ഞമ്മള് ചെർതായ അന്നൊക്കെ ഞമ്മക്ക് പിന്നെ നൻഞ്ഞ് പോയി ബെഞ്ചിമലെക്കെ ഇരിക്കുമ്പോ നമ്മക്കറിയാലോ അയ്‌ന്റെ ബുദ്ധിമുട്ട് അപ്പൊ ചെറിയ മക്കളാവുമ്പോ ഒരു കോട്ട് വാങ്ങി കൊട്ത്താണ്ടി ഏതായാലും
ഏതായാലും ഇപ്പ അയ്‌ന് സുഖംണ്ട് ഒക്കെ ഇങ്ങനെ ഇര്ന്നോട്ത്തിരുന്ന് തപ്പിയാമതി ഓൺലൈൻല്
ആഹ് അയ്ശെ
പൊരേയ്ക്ക് ആണ്ട് എത്തിക്കോളും ഇന്ന് പ്പൊ തപ്പാനും വാണ്ടേ ഓരൊഴിവ് കൊർച്ച് കഴിഞ്ഞിട്ട് സാവധാനം ഇര്ന്ന് ഒക്കൊന്ന് നോക്കി തപ്പി ഒഹ് ഓട് ഡ്രെയ്യട്ടെ ഏതായാലും പൈസ ചെലവെന്നെ
പൈസ ചെലെവെന്നെല്ലെ വീട്ട്ല് ഇര്ന്ന് ചെയ്യാ പൈസ സണ്ടായ മതി ഒക്കെ വീട്ട്ക്ക് എത്തിക്കും ആ സാഹചര്യോം ഇണ്ടല്ലോ ഇപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് എന്ത്ണ്ട് അറിയോ ഞമ്മളെ ഞമ്മളെപോലത്തോലൊക്കെ ഞമ്മക്ക് പെ ട്ടെന്ന് ചെറ്യേ സാഹചര്യത്തില് പോയി വാങ്ങാൻ കഴിയാത്ത അവസരൊക്കെണ്ടേ അമ്മക്ക് വീട്ട്ക്ക് സാനെത്തും
ഏഹ് ആണ്ങ്ങള് ഇല്ലാത്തോൽക്കൊക്കെ ഇത് ഭയങ്കര ഒരു ഉപകാരം തന്നേണ് എന്ത് സംഗതിക്കും പൊർത്ത്ക്ക് പോണ്ട്യോൽക്കൊക്കെ കൊറേ വീട്ട്ക്ക് എത്തും പക്ഷെ പൈസ രണ്ടും മൂന്നും കുട്ട്യോളൊക്കെഇല്ലോൽക്ക്ത് കൊയങ്ങി ഇത്‌ എ എത്തിച്ചിട്ട് എത്തില്ല ഇപ്പ ഇൻക്ക് മൂന്ന് ആളാ രണ്ട് ചെക്കന്മാർക്ക് യൂണിഫോമ് രണ്ട് കൂട്ടം അടിക്കാൻ കൊടുത്തേന് മാത്രം മൂവായിരായി
ആഹ് ശീല അടക്കം ശീല പൊർത്ത്ന്ന് വാങ്ങീറ്റൊ സ്കൂൾ സ്കൂൾന്ന് കിട്ടോ
സ്‌കൂൾന്ന് കിട്ടിട്ടൊന്നും ഇല്ല അത്‌ ഇഞ് എപ്ലെങ്കിലും അക്കൗണ്ടിലേക്ക് കേറാ തോന്ന്ന്ന് അയ്‌ന്റെ പൈസ
ആഹ് ആഹ് ആഹ്
അപ്പ അടിക്കൂലി മാത്ര സീലക്ക് വേറിം
അടിക്കുലി മാത്രം മൂവായിരം
ആഹ് അഹ് എന്താവെച്ചാ ഒരു ഫാന്റിന് നാന്നൂറാണ് അപ്പൊ നാല് ഫാന്റ് ഇണ്ട് രണ്ട്കൂട്ടാവുമ്പൊ
ആഹ് അത് വണാല്ലോല്ലെ മയക്കാലം ആവുമ്പോ പിന്നെ ഉം അഹ് അഹ്
കുപ്പായത്തിന് മുന്നൂറാണ് അപ്പൊ നാല് കുപ്പായു ണ്ട് അത് ആൺകുട്ടികളത് മാത്രം പെൺകുട്ടിന്റെ വേറിം
ഏതാലും സ്കൂൾ തുറക്കലും യൂണിഫോമും ബുക്കും കൊടിം പറഞ്ഞ മാതിരി ഉം ഒരു സംഖ്യ മക്കൾക്ക് വേണ്ടി മാറ്റി വക്കണം ഉം
ഓ ഏണിങ്സ് വേണ ഇപ്പൊ പെണ്ണു ങ്ങ ൾക്ക്പ്പൊ എന്തേലും വരുമാനല്ലാതെ എത്രല്ലേ കണക്കറിഞ്ഞ് ചോയിക്കാ ഒരു പരിധി ഉണ്ടല്ലോ അത് ഇങ്ങനെ ത്തി ഓൾക്ക് അറിയൂലല്ലോ അതെന്താണ് നമ്മള് പറയുമ്പോളല്ലേ ഇത അറിയുന്നത് നാല് യൂണിഫോമിന് ഇത്രയക്കണ്ട് പിന്നെ ക്ലോത്തിന്റെ പൈസ വേറിം ഏതായാലും മോക്ക് സ്കൂൾന്ന് യൂണി ഫോം കട്ടീന്ന്.
ആഹ് അതോണ്ട് പിന്നെ പിന്നെ. പെ പെൺകുട്ടികൾ തന്നെ അത്ര വല്യ അടിക്കൂലി ഇല്ലല്ലേ.
പെൺകുട്ടികൾത് പൊറത്ത്ക്ക് കൊടുക്കുമ്പണ്ട് ഞാനേ അങ്ങനെ ലേഡീസ് വീട്ടിൽന്ന് അടി ടിച്ച് പഠിച്ചോലെ കയ്യില കൊടുത്ത് ഒന്നും പറയാനില്ലടി. പടിക്കാനൊക്കെ പോയ ആളന്നെയാണ് ഇപ്പൊ ഞാനും. അയിന് കോ ഷർട്ട്ഒന്നും എനിക്കറിയില്ല.
ക്കാമതിയേനി ഒന്ന് ആഞ്ഞ് പുടിച്ചാ മതിയേനി.
ഉം ഉം
നോക് ജേതായാലു വെറ് ആ ആഹ്ആ. അല്ലേ മോൾത് ഒക്കെ അനക്ക് അടിക്കല്ലോ മറ്റേ ജൻസ്.
ഉം ആ മിടിയടിച്ചാ മതിയേനി പിന്നെ ഞാൻ വിചാരിച്ച്. ഞാ അടിച്ചുണ്ടാവുമ്പോത്ത് നൊക്കെ സ്കൂളൊറക്കും.
അത് എന്തെ റെഡി ആയില്ലേ.
റെഡി ആയില്ലാ അഹ് ഓരോ അങ്ങോട്ട് പോകലും ഇങ്ങോട്ട് പോകലും ഓരോ ഇതൊക്കെ ആകുമ്പോ ഞാൻ അതിന്റെ തലെ നിക്കില്ല. അത്രയിട്ട് ഒരു നമുക്കൊരു മെന്റൽ സ്ട്ര. സ്ട്രെസ് ആയിട്ടേക്കും എന്താ അറിയില്ല ഇതൊന്നങ്ങ്ട്ട് തലയെ കയറില്ല. ഞ്ഞി ഓപ്പൺ ഇാത അടിക്കുന്ന ടോപ്പ് ആണെങ്കി ഓക്കെ. പക്ഷെ ഈ മിടിൻക് അയ്ന്ഓക് ചുരിദാറല്ലല്ലോ. ഓക്കൊരു മിടിയണേ ഓക്കൊരു ബെൽറ്റ് ഒക്കെ വെച്ച് ഇത.
ആഹ് അയ് ശരി ആ അത് കയ്യേണ്ടാവി ലല്ലേ ആഹ്. ചുരിതാറാണെങ്കി പിന്നെ ഒക്കെ അത് എങ്ങനെയെങ്കിലുക്കെ തട്ടി ഒപ്പിച്ചേ.
അതൊക്കെ അതിന്റെ മുകളിൽ കോട്ട് ഇട്ട നല്ല സുഖാണ് അത്‌പ്പ വലിയ ബുദ്ധിമുട്ടൊന്നുംല്ല. ഒക്കെ പൊറത്തുന്ന് കൊടുത്ത് പോന്ന്ണ് ഇഞ്ഞി ഇതിന്റെക്കെ അടിക്കൂലി. എല്ലാരും പോയിണ് ഒര്ത്തന് പോയില്ല ചെറുങ്ങനെ പനിയുണ്ടോപ്പം പോയില്ല.
ഇവിടുത്തോക്കും ഇങ്ങനെ കൊറഞ്ഞൊരു കാ. ച്ചിലുണ്ട് തലവേദനൊക്കെ ഉണ്ട് ആവിഒക്കെപിടിച്ച് പനിന്റെ ഗുളി കൊക്കെ കുടിച്ച്. കൊടുത്ത് പറഞ്ഞേച്ചീന്.
ഉം അയിന് ഇവിടെ ഒരു തല അസുഖം മാറുമ്പോത്തിനെ. അസുഖം മാറുമ്പോത്തിന് പാടത്ത് പോവാണ് ഇനി നോക്കണ്ട ഇവിടെ ഒരു പഞ്ചായത്ത്. യത്ത് കൊളണ്ട് കുറച്ച് വെള്ളംണ്ട്. ഞ്ഞ് അടുത്ത പനിക്ക്‌ള്ള കോളായി. ഓ മീൻ പിടിക്കാനും ചാടാൻ പോവലും ഇതന്നെ ഇനി സോയല്. മഴക്കാലം ആയാൽ പിന്നരു സമാധാനം ഇല്ല.
മം നല്ല നോക്കിയൊണ്ടി മക്കളാണ്.
ആവു വേനലിൽ ഞങ്ങള് പോയ പ്പൊ അയിന്റെ ആയം കണ്ടതാണ്.
ആഹ് നല്ല ആയല്ല കൊള.
നല്ല ആയണ്ട്.
ഉം ഉം അയ്ക്കണ പോണെ മീൻ പിടിച്ചാന്. ഓഹ് എള്ക്കി ഓള് ഇണ്ടാക്കിണ്ട് ചോറ്. നേരത്തെ പിന്നെ ഒക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട്, മോക്ക് കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കും.
ഉ ഉം
പിന്നെ ആഹ് ഓക്കില്ല കറി ചോറക്ക എന്തായിന് ഇപ്പൊ ഞങ്ങക്ക് കറി ഉണ്ടാക്കണം.
മം മംഹ്
ഓള് തിരുമ്പി കുളിക്ണ്ട്. ഏതാലും ഗുളികന്റെ ക്ഷീണം നല്ലണ്ട് ഗുളികന്റെ ക്ഷീണ എന്തായിട്ട് ഇങ്ങനെ.
അഹ് ണ്ടാവും ഇംഗ്ലീഷ് ഗുളിക കുടിക്കന്ന് പറഞ്ഞ പ്രത്യേകിച്ചും ക്ഷീണഇണ്ടാവും
ആഹ് നച്ചു നിക്കാൻ കയില്ല കുറെേ ഗുളിയിണ്ട് ഒരു പെട്ടി നിറച്ചു ഗുളിയിണ്ട്
എന്തെങ്കിലും ജ്യൂസ് ഐറ്റംസൊക്കെ കുടിച്ച്
ജ്യൂസ് കുറച്ചുസം കുടിക്കാണങ്കി അതന്നപ്പോ നടക്കണ കാര്യല്ല ഏതായാലും ഇങ്ങനെ പോണുണ്ട് കൊയപ്പല്ലാതെ ഒക്കെ പെട്ടന്നൊക്കെ മാറിക്കിടട്ടെ അവനന്റെ ഇഷ് ചെയ്യാൻ മാത്രം അവനന്റെ കഴിഞ്ഞ് കിട്ടിയാല്
എഹ് അത് മതി ന്നാ ആയിക്കോട്ടെ ന്നാല് ആഹ് എന്നാ ശെരി